അസ്സലാലൈക്കും എവിടെ മളേ അന്റൊരു വിവരല്ലല്ലോ?
ഇവടണ്ട് വടണ്ട്.
ആ മയൊക്കെണ്ടോ?
മഴ ഇണ്ടാന്ന് ഇന്ന് ഫുള്ള് മഴ. ചോരാത്ത മഴാന്നർഞ്ഞേരി. തോര് ഉം ഒരു ഒഴിവുംല്ല വള്ളങ്ങനെ. ചാട്ണൊച്ചേക്ണ്.
ആഹ്‌ ന്നാൾ എന്താ. പിന്നെ ള അമ്മളെ കൂട്ടുകാര്ത്തിന്റെ കുട് വീട് വീട്രിക്കലിന് വരാന്ന് ജ് പറഞ്ഞിട്ട് പിന്നെ വരാര്ന്ന്.
ക്കന്ന് പണിക്കാരൊക്കെ ഇണ്ടായിട്ടേ.
എന്നാപിന്നെ അണക്കതൻ പറഞ്ഞൂടെ ങ്ങട്ട് ഓല്ങ്ങനെ പറിണ് ണ്ട് ഇയ് ചെല്ലായിട്ട്.
തന്നെ ഞാന് അന്ന് പിന്നെ പറയാൻ വരാന്നൊക്കെ വിചാരിച്ച ചെയ്യുന്നു പിന്നെ പറ്റില്ല അവക്ക് ഓലക്ക് ചോറും കഞ്ഞി ക്കെ വാണേനും പണിക്കാർക്ക് അതുകൊണ്ട് ഞാൻപ്പ ആദ്യം വിചാരിച്ച ഒക്കെ വെച്ച കൊടുത്താണ്ടാണ് വ വേഗം വരാന്ന് വിചാരിച്ച കാണ്ടെ ഇനെ നിങ്ങളോടൊക്കെ പറയാഞ്ഞത്.
ആ ഞാൻ എന് ഞാൻ പറഞ്ഞു എടി ഓള് വരും ഓള് ഓള് വരും. അത്രയും പറഞ്ഞ വരും പിന്നെ അവക്ക് പണിക്കാരുണ്ട് പറഞ്ഞ പറന്നൊക്കെ പറഞ്ഞു ഞാനേ പോലും പറയണ്ട് നമ്മക്ക് നമുക്കിപ്പ ഇത് കുടിക്കല അല്ല നമുക്കതൊരു കാണലും കൂടിയാണ് നമ്മള് നാലഞ്ച് ആൾക്കാരേ.
കാണാൻ പൂതി ഇല്ലാനിട്ടല്ല പിന്നെ ഒറ്റയ്ക്ക് വരും പിന്നെ ഒന്നാണെങ്കിക്ക് തലവേദനം തലച്ചിലൊക്കെ അതുംണ്ട്. പണി കഴിക്കണം പിന്നെ എടുത്തിട്ട് എടുത്തിട്ട് നീങ്ങല കയ്യുല്ല അതൊക്കെ കൂട്ടായിട്ടേ ഉം പറയും വേണ്ട. അടുത്താല കയ്യൂ ഇല്ല.
നമ്മള് ഒന്നൊരു ഭാത്ത് കടന്നാലോ അന്ന് പിന്നെ ഇന്നല്ലാത്ത ഒന്നും ഉണ്ടാവൂല. ഒക്കെ ആ പല ആ അല്ലെങ്കിൽ അന്നാ വയ്യ വെയ്യാത്തുമ്പോളേക്കെ നമ്മളെ പരക്ക ആരേലും വരികാ.
പക്ഷെക്ക് വരാൻ പറ്റില്ല ഉം പിന്ന ഞാൻ പിന്നെ നേരം വൈകിട്ട് അവിടൊക്കെ ബസും വണ്ടി കയറിയിട്ടാണ്ട് എത്തുമ്പോ
എനിക്ക് എനിക്ക് സത്യം പറഞ്ഞുിട്ടിട്ട് ദേഷ്യം വന്നിട്ടിനക്ക് ആദ്യം പറഞ്ഞ കൂടാ ഞാന എന്ത് ചെയ്യ നമ്മ എന്തങ്ങനെ പോകുമ്പോ ഒരു തൊണല്ലെങ്ക നമ്മക്ക് ചമ്മലല്ലേ അപ്പ ഞാൻ എന്താ ഈയ് ധൈര്യത്തില് ഇറു അങ്ങും ചെയ്തു ഇങ്ങോട്ട് ഞാൻ അന്ന ഇപ്പ ആകാ പറയാത്തരുതൂല പ്രാന്ത് വന്നിട്ട് ആ ആ ഉം അപ്പൊ ഞാൻോളോട് ഞാൻ
നിങ്ങളപ്പോ അന്ന് എപ്പഴാ പോന്നങ്ങട്ടേ? ഞാ പിന്നെ വിളിക്കായി ഇക്ക് ഇപ്പ വരാൻ പറ്റാത്ത സങ്കടം ഒക്കെ കൂടയിട്ടേ. പിന്നടുക്ക അയ്യും ഇല്ല.
ആ പിന്നെ എന്താന്ന നമ്മള് കൂടരിക്കലിനെ കുട്ടികെ കാണല അനൊക്കെ ചെന്നിട്ടില്ലെങ്കിൽ ആൾക്കാരെ വിചാരംന്തക്കരാം എന്തേലും കൊടുക്കണതിനേക്കാരം പക്ഷെ ഇത് അതില്ലല്ലോ ഇത് നമ്മൾ അഞ്ചാളും പാട കൂടി വാങ്ങിയ സാധനല്ലേ അതുകൊണ്ട് പിന്നെ ആ പ്രശ്നല്ല അണക്ക ആ പ്രശ്നല്ല.
ആ.
നമ്മള് കൊടുക്കണ്ട അടെ കൊടുക്കുന്നുണ്ട് പക്ഷെ ജില്ലാത്തരു പ്രശ്നങ്ങൾ വന്നിട്ട് ആ.
പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടന്ന് ഇറങ്ങാൻ പറ്റണ്ടേ പിന്നെ മാപ്പിൾക്കും വലിയ ഞാൻ ചോദിച്ചപ്പോ വലിയ സമ്മതൊന്നും മൂളന്ന ഇജ്ജ് എന്താച്ചാ കാട്ടിക്കോന്നുള്ള പറഞ്ഞ് അപ്പൊ പിന്നെ എന്താച്ചാ കാട്ടിക്കോ ശെരിക്കും പറഞ്ഞ പോയി പൊയ്ക്കോ അങ്ങട് പറയയാണെങ്കിൽ നമുക്ക് പോവാഞ്ഞീ ഇത് അതൊന്നും ഇ പറഞ്ഞില്ല ആൾ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരും ചെയ്യും.
ആ അതിന് എന്താന്നോ ബലി ബല ആണുങ്ങൾ എന്താന്നോ ഓല
ആ ഓല്ക്ക് ഓൽക്ക ഓലവാക്കിക്കും വേറുള്ളവർക്കൊക്കെ നമ്മള് പോവാ പക്ഷെ നമ്മുക്ക് ആ നമ്മള് നമ്മൾ എടക്കെും പോവാൻ ഒരുങ്ങിയ അന്ന് ഓലക്ക് ഓല മോന്ത കേറും ചെയ്യും.
ആ കേയറും ചെയ്യും പിന്നെ അതല്ല പിന്നെ ഒരിക്കും ആവശ്യമല്ലാത്ത സംഭവം ഉണ്ടാവൂല പിന്നെ എ എന്റെ മാപ്പിളോട് പറഞ്ഞ പറഞ്ഞ് സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ വരുമ്പോന് സ്കൂൾ വിട്ടിട്ടുണ്ട് എത്താൻ പറ്റച്ച പോയ അ അങ്ങനെ പോയ മതിങ്ങനെ പോയം ലാസ്റ്റ് ഞാൻ പറ പോണില്ലട്ട.
ഓ ഓര് വരുമ്പോ അൻ തന്നെ പറൂല് ഇവിടൻ തന്നെ പിന്നെ ഒപ്പ നമ്മളിപ്പ കുട്ടികൾ വരാണ്ടെങ്കിൽ നമ്മക്ക് തരക്കേടില്ല
ആ പിന്നീട് ഈ ഇവറ്റുങ്ങള് അത ത്തെ പോലെന്നല്ല എന്തിനും വിളിച്ച പിന്ന പോരുല്ലല്ലോ കുട്ടികള് ഓലെ ഇത്തെരീം ഓൽക്ക് ഫോണി കൾച്ചിരിക്കാനും ടി വി കണ്ട് ഇരിക്കാനും വാണ്ടി ട്ട് പറിം ഇമ്മെച്ചി പൊയ്ക്കോ ഞാ ആഹ് ഇമ്മെച്ചി പൊയ്ക്കോ നാ ഇല്ലാ പറിം
ട്ടിയാക്ക് അയിന് ബിരിയെണിക്ക് പണ്ടെയിനി ബിരിയെണിക്കും നെയ്ച്ചോറിനും മു ട്ട് ഇപ്പ ഇപ്പ അങ്ങനെ അല്ലല്ലോ വുൾച്ചാ വുൾക്കോട്ത്ത്ക്ക് വെരാത്തെ എന്താ പേരെ തന്നെ കിട്ടാണ്ട് ഇഷ്ടം പോലെ
ഇപ്പ ഒരു ഒരു സ്ക്കൂൾ ഇല്ലെങ്കി ഞമ്മെൾ എന്താ ചെയ്യാ അപ്പ വേം വെച്ച് കൊട്ക്കും പിന്നെ നമ്മക്കും കുട്ടിയാളെ പർൺട്ട് കാര്യ ഇല്ല നമ്മളെ തൊള്ള അല്ലെ നമ്മളെ തൊള്ളാണ്
ചാർക്ക് ചോർ ക്ക് ചാറും ഉപ്പെരും മീപൊര്ച്ചെതും വപ്പടും ഒക്കെ ഇണ്ടാക്ക്ണെക്കായിം നല്ലെയ് ഒറ്റ ഒര് ചോറും
ഒറ്റ ചോ സംഭവം ശരിയാടി ഇപ്പം മിഞ്ഞാന്ന് ഇൻക്ക് മോലിയെമാരെ ചെലവെര്ന്നു ഞാൻ എന്ത് ചെയ്തുന്നോ ഞാൻ തട്ടിക്കൂട്ട് എന്താ ബിരിയെ ണി ബീഫോണ്ട് അതാത് എർച്ചൊണ്ട് ബിരിയെണി ഒക്കെ വെച്ചു അങ്ങനെയൊക്കെ സെറ്റ് ആക്കി അപ്പോ അപ്പൊ ഇബല് പറിണ്ട് എന്താ അത്ര ഏറെ റിസ്ക് ഇട്ക്കൊന്നും വാണ്ട മൊയ്ല്യേമാര്ക്ക് എല്ലാ പെരേന്നും കിട്ടണന്നെല്ലേ നമ്മള് നമ്മള്ങ്ങനെ കൊട്ത്ത്ട്ട് മോയ്‌ല്യാമാരെ കേടെര്ത്തു ഏഹ് ഓൽക്ക് ആ ഓൽക്കും തന്നെ സാദാ കിട്ട് കെ ഏ ഏ ചോറും ചാറും അങ്ങനത്തെ കിട്ടലേക്കാരം ഓൽക്കും ആഗ്രഹംന്നറിം ഏ ഇന്നാലും ഇപ്പ നമ്മളെ പെരേ ക്ക് വരുമ്പൊ അമ്മക്ക് പിന്നെമ്മക്ക് അന്നേക്കാരം അമ്മക്ക് എന്തേലും അമ്മക്കായിട്ട് തിന്നാൻ പൂ തി വെരാ ആ ഇഞ് ഇഞ്പ്പോ ആ ചാൻസില് നമ്മക്ക് ഇണ്ടാക്കാം തോന്നു ആരേലും വിര്ന്ന് വെരു പമ്മള്ണ്ടാക്ക്ണ പോലെയ് അഹ അന്ന് ഞാൻ എറച്ചിയോണ്ട് ബിരിയേണി വെച്ചു പിന്നെ രാവിലെ പത്തിരി എന്താ എന്താ കോയോണ്ട് കറിം വെ
നിങ്ങള് തല ഞാനൊക്കെ തലേന്നന്നെ പരത്തി വെക്കലേന്ന് മൊയ്ല്യേരെ ചെലവ്ണ്ട് ത തലേന്നന്നെ പരത്ത്യേക്കല ഇക്കി ഒന്നാകെണ്ട് ആവൂല എട്ട് ഏഴരെ ട്ട് മണി ആവുമ്പോത്തിനും പാത്രേറ്റ്ണ്ട് വന്നാല് എന്താ കാട്ടണ്ടീന്നൊരു പുട്ത്തണ്ടാവൂല ഒരുറി അതൊന്നും അല്ല രസം ഒരൂറി നല്ലൊര് വിറ്റ്ണ്ടായി എന്ത്ന്നറിയോ ഈ പാ ഇൻ്റെ മാപ്പൾനോട് പറഞ്ഞിട്ട് ഇന്റെ മാപ്പള പറയാൻ മറന്നു പാത്രേറ്റ്ണ്ട് വന്നപ്പളേ ഞങ്ങളെ ചായുടിയൊക്കെ കയ്ഞ്ഞ് പാത്ര റ്റ് വന്നപ്പള് പടച്ചേ അപ്പ ഞാൻ ചോയ്ച്ച് എന്താന്ന് ചോയ്ച്ചി പാത്രേറ്റ് ഇബടേണ്ന്ന് ചെലവ് ന്നർഞ്ഞ് അയന്നെ ഒരാൾക്കൊന്നല്ലല്ല അഞ്ചാൾക്കൊക്കെ ഇണ്ടാക്കണം ഞാനേ വേഗം എർച്ചിട്ത്ത് ഞാൻ ൻ്റെ മാ പ്പൾക്ക് വിളിച്ചറിഞ് എറച്ചിട്ത്ത് വേം അ വള്ളത്തിലിട്ടും ചെയ്ത് ഇന്നോടറ്യാ എന്തേം കറിണ്ടാക്കി ഞാന്പ്പണ്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെ വേഗം ലേസം പൊറോട്ട കൊടുന്നന്ന് ദോശ് ശ ഒരു അടുപ്പത്ത് ചുട്ട് ഒരടുപ്പത്ത് കറിം വെച്ച് പിന്നെ വള്ള ഏതായാലും ചോറിന്ള്ള ത് അവടെ തളച്ചീന്ന് അത് വേണ്ട് ഇട്ത്തോട്ന്ന്ങ്ങാണ്ട് ചായാണ്ട് കാ അങ്ങനെ അത് കഴിഞ്ഞു അത് കയ് ഞ നോമ്പിനൊരീസം കേട്ടോളിൻ കഥ നാളെയാണ് പറഞ്ഞീന്ന് പക്ഷെ നമ്മള കണക്കിന് ഒരു ദിവസ് തെ നോമ്പർക്കലും നമ്മളെ കണക്കിന് നോമ്പർക്കല് അത്തായം അന്നത്തെ ഏഹ് പ് പിന്നെ മുത്തായ അത്തായല്ലേ ഓല കണക്കിലങ്ങനെല് ലാം മുത്താഴ മുതല ഓല് നോമ്പ് മാസം കണ്ട കണക്കിന് ഓൽ ജ്ജ്ന്തേ പറയും മുത്തായ മുതലാണ് ഓല് കുട്ടികുണു ഒരീസം ചീരാ ക ഞീക്ക് പത്രയ്റ്റ്ണ്ട് വന്ന്ക്ക്‌ണ് റബ്ബേ ഇന്റൊതെക്ക് കഴിഞ്ഞിട്ട് ഇന്റോതെക്ക കയിഞ്ഞി ഞാ ഇങ്ങനെ ഹ് കുട്ടിളൊക്കെ ഒർങ്ങയ്നേഷം ഞാനിങ്ങനെ തറാവിസ്കേര്ക്കാച്ചിട്ട്തിർത്ത് ഒള്ളു ട്ത്ങ്ങനെ വരുമ്പോ ഒരു താത്ത വിളിച്ചിങ്ങാണ്ട് ഒരു ആള് ഞാൻ ചോയിച്ചു പാത്രജ് അന്നു ഇതേ പോലെ നെട്ടിപ്ടി തമരച്ചിട്ട് നാളെല്ലേ ജാര്ച്ട്ട് നാളെ മക്ക് സാധന ക്കെ വാങ്ങന് ഞങ്ങള് ന്നർഞ്ഞ നോമ്പിന് ചോറൊന്നും വക്കലില്ലേ ഞങ്ങൾ ചോറക്കല് അപ്പൊ മീനൊന്നും വടെ കൊണ്ടര്ലില്ല അന്ന് എന്തോ കുര്റ്റത്തിന് ആഹ് അപ്പൊ ഞാൻ എന്തോ കുതിറത്തിന് അന്ന് ഈ പറഞ്ഞയ്ന്റെ തലേന്ന് കടേകോയ മീന് പുതിതു നോമ്പിന് പിന്ന ഞങ്ങള് ചോറുമ വക്ക മീനൊന്നും ഉണ്ടാക്കില്ലല്ല എല്ലാരും അത്തായത്തിൽ പഴൊക്കെ ല് അങ്ങനെന്ന് എന്തോ തിരി മീൻ കൊടുക്കട്ട നാളെല്ലച്ചു പിന്നെ മുരിങ്ങാക്ക ഇവിടെ പൊട്ടിച്ചത് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എന്ത പഴയത് മൊര്ണ്ട് അന്നക്ക് വേഗം എടുത്തിട്ട് വിനെ വേഗം കുക്കറിൽ പച്ചരിയും ചെറിയരും കൂടെ ആ ഇട്ടിട്ട് ചീരാക്കാൻ തരാൻ തേങ്ങ അച്ച കായം കൂട്ടിട്ട് പാത്രത്തിലാക്കി കൊടുത്ത് കൊറച്ച് മീന എടുത്തിട്ട് പൊരിച്ചും കൊടു കുറച്ച് ചമ്മന്തി അരച്ച കൊടുത്തു പപ്പടം പൊരിച്ച കൊടുത്തു എന്നിട്ട് വേഗം ചീരാക്കഞ്ഞി വിട്ട് എന്നിട്ട് അത്താഴത്തിന് മൂന്നണിയ ആകുമ്പോത്തേ വരൂലേ മൂന്നരൊക്കെയാണ് മറ്റ വരുവല്ലാ അപ്പൊ ഇതിന് ഉണ്ടാക്കിയൊക്കണ്ടേ അന്ന് ഞാൻ ഒരു മണിയക്ക കടുന്നപ്പ മാന്തളാണ് നന്നാക്കിട്ട് കഴി കിയ മലേന അട് പോയിന്നണ്ടേക്ക് ഞൻ എ പണി എത്തുന്നത് വേഗം അടു ഇപ്പൊ തന്നെ തീ ഇറ്റവെച് അടുട്ട ചോറ് അടുപ്പത്ത് എന്താലല്ലേ രസൊു അടുപ്പത്തെടെ തീപ്പി ചോറും കൊണ്ട് വെച്ചി മീൻ പൊരച്ച് കറി ഉണ്ടാക്കി ഉപ്പേരിണ്ടാക്കി ഒക്കെ ഉണ്ടാക്കിച്ചിട്ടാണ് കെടന്ന് ഉറങ്ങുകയുള്ളൂ
ആഹ ഇന്ന ആ ഇന്ന പിന്നെ എന്താ അങ്ങനെ ചെയ്തല് നമ്മൾ അഥവാ നമ്മള് ഈ പെ നമ്മള് മാത്രല്ലല്ലോ
ആഹ രണ്ട മൂന്നൂറ് അങ്ങനെ പറയാൻ മറന്ന കൊടുന്നു ഇവിടുത്തെ സാധനത്തിനോട് എ ഇത്ര ഞാൻ പറഞ്ഞു അങ്ങെ നിങ്ങ നമ്പർ കൊടുത്താല ആരെങ്കിലും ചെിലവുണ്ടന്ന് കാര്വർത്താനം പറയേണ്ടല്ലേ അ ചെലവുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഇത് പറയാൻ മറക്കും എന്നും
ആഹ അതന്നെയത് ഇങ്ങിട്ട് പറയണേക്കെയ ഞമ്മൾ അഥവാ നമ്മൾ വഴുകി നീച്ച അന്നത്തെ കാര്യം നമുക്കൊരു വേജാറല്ലേ പേടിയല്ലേ
ഉം ഹലോ കേൾക്കാനില്ല ഹെലോ ഹലോ എവിടെന്നു ഹലോ
ആഹ നമ്മുടെക്ക